ആഹ് കേക്കാൻ പറ്റിണ്ട് അങ്ങട്ട് പറ്റില്ലേ?
ആഹ് ഇപ്പൊ കേക്കണ്ട് ആഹ് എന്തായി?
ആഹ്
ന്താ വിശേഷൊക്കെ? നല്ല വിശേഷം സുഖായിട്ടിരിക്കണ്‌ ഊണൊക്കെ ക ഊണൊക്കെ കഴിഞ്ഞോ
ആവു ഊണൊക്കെ കഴിഞ്ഞു ന്ന് ഞങ്ങക്ക് ഒരു പരിപാടി ഇണ്ടയ്നിം അപ്പൊ ആ പരിപാടീന്റെഷം ങ്ങനെ വന്ന്ങ്ങനെ വീട്ടിക്ക്പ്പ എത്തുന്നുള്ളൂ.
ആഹ് വീട്ടിലെത്തിയിട്ടില്ലപ്പെ?
ആഹ് വീട്ടിലത്തി ഇപ്പൊ വീട്ടിലാണ് ഇപ്പ വീട്ടിലെത്തിട്ടൊള്ളൂ പറയേ. ഉം ഇനിപ്പൊ സ്പെഷ്യൽ എന്താന്ന് ചോയ് ക്കേണ്ട ആവശ്യം ഉണ്ടാവുല്ല ബീഫ്ന്നെക്കാരല്ലേ കുറച്ചൂസം
സ്പെഷ്യൽ എന്താന്ന് ചോദിക്കാനില്ല ഈരാഴചത്തേക്ക് എന്റെ പൊന്നോ പല്ലും കളയും എല്ലാം കളയും. ആഹ് അതങ്ങനെ. ബീഫന്നെ ഒന്നാമത് കൊറച്ച് രണ്ട് പ്രാവശ്യം തിന്നുമ്പത്തേക്ക്‌ പിന്നെ മട്ടി പോവുല്ലേ ഉം ഉം ഞങ്ങള് സാധാരണ കുമ്പളങ്ങ മോരും വെച്ച് പരിപ്പ് അല്ല കുമ്പളങ്ങ മോരും വച്ച് ബീഫ് ഫ്രൈ ചെയ്ത്. ഉം നിനക്ക് ഇന്ന് എന്താ എന്താ പരിപാടി എന്താന്നപ്പന്ന്?
ഇന്ന് ഞങ്ങളെ മൂത്താപ്പാന്റെ നാപ്പതാണ്. മരിച്ച നാല്പ്പ ദിവസായി ഇന്നത്തെ ആഹ് ഉം അപ്പങ്ങട്ട് പോയതേനി. മക്കളൊക്കെ ഇതാ അവിടെങ്ങനെണ്ട് ഞാൻ മക്കള് ഇപ്പ ഞാൻ ഇന്റെ വീട്ടിലാണ് ഇന്റെ സ്വന്തം വീട്ട ട്ടിലാണ് അപ്പം ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങളന്റെ വീട്ട് ക്കായിട്ടും അങ്ങട്ട് ഇങ്ങട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ
നടക്കണ് ആഹ് എന്തോരയി മക്കള് എന്തോരായി?
ഒരാൾക്ക് ഒരാൾക്ക് പിന്നെ നാല് ഇപ്പൊ നാലാം ക്ലാസ്ക്കാണ് ഇനി. പിന്നെ ഇനി ഒരാളില്ലത് മൂന്ന് വയസ്സ് ഉം ഇതിപ്പോ മദ്രസ് സോ അല്ല സ്കൂ ഏഹ് സ്കൂളും പെരുന്നാളൊക്കെ ഒരുമിച്ചായൊണ്ടേ ഇപ്പ നല്ല പണ ചെലവാണല്ലേ ഇപ്പൊ വന്നത്.
എല്ലാടത്തും പാടായിട്ട അന്ന് രണ്ടും കൂടി കൂടി ഒന്നിച്ചു വന്നപ്പയേ
ഒരുമിച്ച് ആ ഡ്രസ്സ് യൂണിഫോം യൂണിഫോമും കാര്യങ്ങളൊക്കെ പിന്നെ സ്കൂൾന്ന് കിട്ടുന്നോണ്ട് കുഴപ്പല്ല. അല്ലാത്ത ബാഗ്, പുസ്തകം, കൊട ഇതൊക്കെണ്ട് വാങ്ങിക്കൂട്ടുമ്പോത്തനെ. ഉം എ അവിടെ വാങ്ങിയോ കുട്ടികക്കൊക്കെ വാങ്ങിയോ?
കുട്ടികൾക്കി തവണ യൂണിഫോം എടുത്തില്ലേ യൂണിഫോം കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്ജസ്റ്റ് ചെയ്യാന്നു വിചാരിച്ച് പിന്നെ ഉള്ളത് ബുക്കൊക്കെയാണ്
യൂനിഫോമ്
ടെ എല്ലാ വർഷവും കിട്ടൂല ഇവരിപ്പ മുതിർന്ന ഏഹ് ഏ ഇപ്പൊ മൂ പത്താം ക്ലാസ് വലിയ പിള്ളേരാ
അയ് ശരി നമുക്ക് സ്കൂൾത്തെ യൂണിഫോം എട്ട് വരെയാണല്ലോ അല്ലെ ഫ്രീ ആയിട്ട് കിട്ടാ
ആഹ് എട്ടാംക്ലാസ് വരെ അങ്ങാണ്ടാ ഫ്രീന്ന്‌ തോന്നണു
ആഹ് ആഹ് അപ്പൊ പിന്നെ വല്യ കുട്ടികളാകുമ്പോ പിന്നെ കിട്ടും ആഹ് ആഹ് ആഹ് അഹ് ശരി
അവിടെ
ആഹ് ആഹ്
ആഹ് അപ്പൊ അതുകൊണ്ട് കിട്ടില്ല പിന്നെ ബുക്കൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞോ
ഇല്ല ഞാൻ പുസ്തകം വാങ്ങീട്ടില്ലേ പുസ്തകം വാങ്ങണം ഞാൻ ഇനിയിപ്പ ടീ ഞാൻ സ്കൂള് തുറന്നതിന്റെ ശേഷാണ് പുസ്തകം വാങ്ങല് കാരണം എന്ത് സൈസ് ഏതൊക്കെ സൈസ് പുസ്തകങ്ങളാണെന്ന് ടീച്ചേഴ്സ് പറയും ആ സമയത്ത് ഞാൻ വാങ്ങലുള്ളൂ ആഹ്
ഉം നോ ഏയ്‌ ഏഹ് നോട്ട് ചെലത് കൊറച്ച് വീതി കുറച്ച് വീതി ആഹ് വലിപ്പം അധികള്ള നീളം അധികം ഇല്ലെ നോട്ട് പുസ്തകം ഉണ്ടല്ലോ ആഹ് അപ്പൊ അത് ചെൽപ്പൊ വാങ്ങണ്ട്യേരും അപൊ അപൊ എത്തര്നാണ് വാ വാങ്ങാന്ന്ള്ള കാര്യം അറിയൂല അപ്പൊഞി തീ ച്ചറ് പറഞ്ഞീന്റെ ശേഷാണ് ഞാ കഴിഞ്ഞ വർഷം വെരേ വാങ്ങ്യത് അപ്പൊഞി പറയട്ടെ അപ്പൊ എന്നിട്ട് അതെ അതെ നീ തൊറന്നിട്ട് വാങ്ങണം അതിനായിട്ടൊരു ദിവസം പോവണം തുറന്നേന്റേശം ഉം ഞങ്ങൾക്കൊക്കേന്ന് അവടെ എങ്ങനെ ടൗണൊക്ക അട്ത്താണൊ
ടൗൺ ഇവടെ അട്ത്താണോയ്ച്ച് കഴിഞ്ഞ രണ്ട് കിലോമീറ്റർ അപ്പ്രയാണ് ടൗണ്
ആഹ് ആഹ്
പിന്നെ ഞങ്ങള ഇപ്പ അവടെ പോയി ബുക്കൊന്നും മേടിക്കില്ല അപ്പ ഞങ്ങളിപ്പൊ ഇവടെ ഹോൾസെയിൽ കടയ്ണ്ട് ഈ നോട്ട്സൊക്ക മേടിക്ക്യണ കട
അവ് അവടെ അടുത്ത്ണ്ടോ
അവിടെ അടുത്ത്ന്ന് പർഞ്ഞ കൊറ്ച്ച് അങ്ങ്ട് പോയിട്ട് ഞങ്ങള് ടൗണി തന്നെല്ല കൊറ്ച്ച അങ്ങ്ട് നീങ്ങിട്ട് രണ്ട് കിലോമീറ്റ്ർ പോണൊടത്തിലില്ല
ഇല്ല ആഹ്
കൊറ്ച്ചും കുടി പോവുമ്പൊ ഇണ്ട്
ഉം
അപ്പ അവട പോയിട്ട് പറഞ്ഞോണ്ട് നോട്ട്സ് ഒക്ക അങ്ങനെ വല്യ നോട്ട്സായിട്ട് മേടിക്കാൻ വേണ്ടി ഈ കൊറ്ച്ചൊക്കെ മേടിച്ച് ഇനി ഒന്നൂടി പോണം ആഹ് കടയി തന്നെ അപ്പൊ ആഹ് കടയില് എല്ലാ ഇണ്ട്
ആഹ് സുഖാണല്ലെ ഇങ്ങക്ക് ഇൻക് അങ്ങനെ ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്ക കിട്ടാണെങ്കില് നമക്ക് വെലക്കെ നല്ല ലാഭിക്കാലൊ പൈസെ
ആഹ് അതന്നെ അതന്നെ പൈസ ഇച്ചിരി കൊറവ്ണ്ടാവും കേക്ക്ണില്ലേ ഹലോ ഹലോ കേ കേക്ക്ൺലേ ഉവ്വ ഞാ കേക്ക്ൺണ്ട്
അഴിന്റടേല് ഞാ ഒന്നും കേട്ടില്ല കട്ടായി പോയോ വിചാരിച്ച്
കെട്ട് കട്ടായിട്ടില്ല ഞാൻ കേക്ക്ൺണ്ടെയ് ആഹ് പിന്നെ വേറെന്താ ഹലോ യോ കേക്കാ പറ്റ്ണില്ലല്ലൊ.
ആഹ് ആഹ് ആഹ് ഹലോ കേക്ക്ന്ന്ണ്ട് ആഹ് കേക്ക്ന്ന്ണ്ട് കേക്കുണ് ണ്ട് ഇപ്പൊ കേക്കില്ലെ അങ്ങ്ട്ട്?
അവ്വ ഞാൻ കേക്കണ്ട എടക്ക് മിസ്സായി പോണ്ട അവ്വ എനിക്ക് കേക്ക എടക്ക് മിസ്സ് ആവണ് ണ്ടോ ഹലോ? ഹലോ
അവടെ റെയ്ഞ്ച്‌ന്റ
റെയ്ഞ്ച് ഇഷ്യുല്ല റേഞ്ച് ഉണ്ട റെയ്ഞ്ചിന്റെ കൊറവ്ണ്ടാ?
ഈ ഇവിടെ റേഞ്ച് ഇഷ്യൂ ഇല്ല ഇവടെ വൈഫൈ ബോക്സ് ഉള്ളോണ്ടെ പിന്നെ റെയ്ഞ്ച് പ്രശ്നല്ല.
അതെ ഞാനിപ്പോ ഇപ്പ ഇപ്പർത്തോട്ട് ഞാ നീങ്ങീട്ട്ണ്ട് ഇപ്പൊ കേക്കാൻ പറ്റ്ണ്ടാ?
ആഹ് ഇപ്പൊ ഇപ്പൊ കൊഴപ്പല്ല ഇപ്പൊ കൊഴപ്പല്ല ഇപ്പ കൊഴപ്പില്ല ആഹ് കേക്ക്ന്ന്ണ്ട് സംസാരിച്ചോളി. ആഹ് ആഹ് ഇന്ന അവടെ തന്നെ നിന്നോളി അവടെ നല്ല ക്ലിയറ്ൽ കേക്ക്ണ് ണ്ട്. യെസ് ആഹ് നന്നായിട്ട് കേക്കാൻ പറ്റ്ണ് ണ്ട്.
ആഹ് ഇപ്പൊ കൊഴപ്പല ആഹ് ഇപ്പോ
സൈലായിട്ട് സാനം കിട്ടൂലേ
ഹോൾസെൽ ആയിട്ട് ഞാൻ ആഹ് കടയ്ന്ന് എല്ലാ സാധനവും വേ
ആഹ് അപ്പൊ ഇങ്ങക്ക് സുഖാണല്ലൊ ഇന്നങ്ങക്ക് അങ്ങനെ ഇങ്ങളെല്ല പ്രാവശ്യൊ അങ്ങൻ തന്നാവുലെ വാങ്ങ
എഹ് എല്ലാ സാനു എല്ലാ പ്രാവശ്യം അവിട്ന്നാ മേടിക്കന് എന്നൊർഞ്ഞാ ഈ ബുക്ക് പിന്നെ പെൻസില് ബോക്സ് സ്കെയ്ല് സ്കൂൾലേക്ക് വേണ്ട മി ക്യ ഐറ്റൊണ്ട് വവാട്ടർ ബോട്ടില് പാ
ആഹ് ആഹ് ഏഹ് ആണ്ല്ലേ ആഹ് ഞമ്മക്ക് വടെ ടൗണ് പർഞ്ഞാല് പൊർ ഉം ഉം അവ്ട്ന്നന്നാണ്
ആ അപ്പൊ നിങ്ങൾക്ക് എവിടെ ടൗണൊക്കെ?
ഞ്ഞങ്ങക് കൊറച്ചിടെ പോണം ഞമ്മക്ക് ബസ് കേറിപ്പോ
ആ ബസ് കയറി പോണല്ലേ?
മൂന്ന് ഉ പത്ത്പതിമൂന്ന് രൂപന്റെ ബസ് ചാർജ് വരും. അരികു ആ ഭഗത്ത് ഭാഗത്തക്ക് എത്താന് ടൌൺ ഭഗത്തക്ക് എത്താന്.
ഓ അപ്പൊ അത്രയും ദൂരം പോണല.
ഓ നല്ല ദൂരംണ്ട് ന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെന്നാണ് സാനം വാങ്ങ.
അതെല്ലേ?
പിന്നെ മോന കൊണ്ടൊന്ന് ഉ പിന്നെ ചെറുത് മൂന്ന് വയസ്സാണല്ലോ മോൻ. ക്കെ അപ്പൊ ഓനിം കൊണ്ടൊന്നും. പോവാനേ പറ്റൂല പോയി കഴിഞ്ഞാ പിന്നെ ഓനിയെല്ലാം. കണ്ടത്ത സാധനങ്ങളും വാണം വാണം പറഞ്ഞ്. ഭയങ്കര വാശി
ആ അതാണ് പറ്റണ വ
ആ ഇനിയിപ്പോ മൂന്ന മൂന്ന് വയസ്സായി ഇനിയിപ്പോ അംഗൻവാടിക്ക് ആക്കണം ന്നുണ്ട് ഇപ്രാവശ്യം. അപ്പൊനി പ ആ മൂന്ന് വയസ്സ് ഇപ്പ ഈ ജനുവ രിലയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയില്.
അതെ അപ്പ അങ്കമാടിൽ ആക്കില്ലേ?
ആ ഇനിപ്പോ ഈ ജൂണില് അംഗൻവാടിൽ ആക്കണം. പ്രവേശനോത്സവം മെയ് ഇരുപത്തൊന്നാണല്ലോ.
നാളെയല്ലേ പ്രവേശനോത്സവം?
ആ ആ നാളെ സോറി നാളെയാണല്ലോ അപ്പൊ ഞ കൂടെ പ്രവേശനോത്സവം വരുന്നത് നാളാണ് പറയണത്ത്. പക്ഷെ നമ്മള്ത് ഇപ്പൊ എല്ലാരുംപ്പം വീട്ടിലാണെന്ന് പറഞ്ഞതോ ടീച്ചർ നമ്മുക്ക് അത് ജൂൺ രണ്ടാം തീക്ക് മാറ്റാറഞ്ഞ കേട്ട് അങ്ങനെ മാ
അതെ ആ ആ അത് നാന്നയ്യിപ്പം.
ആ കാരണം എല്ലടിം. വിരുന്ന് പോകും പ്പന്നെ രണ്ട് ദിവസം മദ്രസ ഇല്ലത്ത കൊണ്ട് തന്നെ എല്ലാരും വിരിന്നിന് പോ
എല്ലാരും വിരുന്നിന് പോകും. മറ്റതും അടച്ചല്ല മദ്രസ അടച്ചേക്കണാരണെ ആഹ്
ആഹ് അതെ എല്ലാരും വിരുന്നിന് പോണോണ്ട് അപ്പൊ ടീച്ചർ പറഞ്ഞി. നമ്മക്ക് ക്ക്‌ ന്നാൽ ന്നാൽ മെയ് ജൂൺ രണ്ടാ ന്ത്യേക്കന്നങ്ങൾ എല്ലാവരും വരില്ലോന്ന് പറഞ്ഞപ്പ അങ്ങനെ ടീച്ചർ പറഞ്ഞ പ്പൊ അങ്ങനെ ഇണ്ട് പ്പോ ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഓൻ എന്താ പറയണ അറിയോ ഓൻക്കും വേണം ബാഗ് വാട്ടർ ബോട്ടിൽ ട്ടില് പറഞ്ഞിട്ട് ഓന് എണ്ണം പറയലോടങ്ങീക്കണ് ഉം ഇനിയിപ്പോ എന്താ ചെയ്യ ആഹ് അതെ അത് കണ്ടിട്ടുണ്ട് അംഗൻവാടിക്കൊക്കെ എന്തിനാ വാണ്ടിയ്ചപ്പോ അംഗൻവാടിക്ക് പോവാനാണ്. പ്പ ഇനിപ്പന്താ അത് വാങ്ങി കൊടുക്കാണ്. ബാഗ് എന്തെങ്കിലും ചെറുത് ബാഗ്.
ആഹ് എന്നാലും വേണല്ലോ കൊച്ചു ബാഗൊരണ്ണം. വേണലോ?
ആഹ് അത്ണ്ടായാല് ചിലപ്പോ പോകുന്നോന്നും ഉറപ്പ് പറയാൻ പറ്റുല ഞങ്ങളെ അംഗൻവാടിന്ന് പറഞ്ഞാൽ തന്നെ കൊറ ദൂരം. പോണം കൊറെ ദൂരം പോണം വെച്ചാല് ഞങ്ങള് ഞങ്ങളെ വീടിന്റെ മുന്നിലോരു പാടാണ്. പാടം കഴിഞ്ഞ് പാടം കഴിഞ്ഞ് അത്. അങ്ങനെ ആ പാടം ഉടനീളം പോവും ഫുള്ള് പാടത്തിനെ ഫുള്ള് പോയേൻറെ ശേഷം ചെറിയ റോഡ്. ത്തും പിന്നെ ആ റോഡിന്റെ അങ്ങ കേറി കേറി പോയി ആ അങ്ങനെ പോയിട്ട്. ഒരു പത്ത് ഒരു ഇരുപത് മിനിറ്റിന്റെ നടത്തം നമുക്ക് വേണ്ടി വരും. പ്പ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നട അംഗണവാടിക്ക് എത്ത്ണങ്കിയെന്നെ.
ഓ നമുക്കപ്പൊ നമുക്ക് തന്നെ മടിയാവും കൊണ്ടന്നാക്കാനായിട്ടേ?
ആഹ് ശെ അത് സത്യാണ് ടീച്ചറ് പറിങ്ങട്ട് കുട്ട്യാക്കെല്ലേകാരം മടി ഇത് തള്ളാർക്കെ ങ്കര മടി ആയിരുന്നു ടീച്ചറേ ഞങ്ങളോടെ കാരണം ഞമ്മുക്കിത് പോയി. ആഹ് നമ്മളഅ് പണി എടുത്ത് അയിന്റെ തിരക്കിന്റെ ഇടയിലേക്കാരം ഇത് പോവാനാവാ.
വൈകുന്നേരം വിളിക്കാൻ പോആൻ എളുപ്പ അപ്പൊ നമ്മുടെ പണി ഒതുങ്ങിയിട്ടുണ്ടാവും.
ആ ഓഹ് അതെ അതെ ഒട് ഒതുങ്ങിട്ടുണ്ടാവന്ന് മാത്രം അപ്പൊ നല്ല സുഖാണ് പിനിഷെ ഇതെന്താച്ചാല് ചിലപ്പോം ഞമ്മളവിടെ കുട്ടിനെ കൊണ്ടോയി ആ ക്കി ഞമ്മള് വീട്ടിലെത്തി കാണുള്ളു അപ്പോത്തിന് നെളോളിച്ണ്ട് കുട് വെരിഅറിഞ്ഞട്ടി ചർ വിളിക്കലൊടങ്ങും രക്ഷിതാക്കൾ വരി അർഞ്ഞട്ട് കുട്ടിയ ആഹ് അപ്പൊ പിന്നെ നമ്മൾ ത് വന്നതേ പോലെ നമ്മൾ പിന്നേം അങ്ങോട്ടന്ന അപ്പൊ അങ്ങനൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യ ഒക്കെ പോകുമ്പോ പിന്ന നമ്മള് ന്നാ വാണ്ട പറഞ്ഞയക്കണ്ട യമുക്കൊരു പണിയാണ് വൈകുന്നേരൊക്കെണെങ്കിൽ കുഴപ്പല്ല ഇച്ചിരി നേരം നമക്ക് ന്ന്റ് കടന്നേന്റെഷം ക്കൊന്ന് പോയാ മതി യാരിക്കാ ഇത് കട കട കാനൊന്നും ഒഴിവിണ്ടാവ് ല്ല യമ്ൾക്ക് ചോ പണികളൊക്കെഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഒരുങ്ങ്പോത്തിന് നമു ക്ക് പിനെ പോവാനായി
വേറെ ആരും കൊണ്ടോയി ആക്കൺല്ലേപ്പാ
ആഹ് ഉണ്ട് ഞാൻ വിചാരി ഞാൻ വിചാരിച്ചത് റിസ്ക് എടുക്കാൻ ഞാന് തയ്യാറാണ് കുട്ടി പോവാണെങ്കില് കാരണം ഇവിടെ നമ്മൾ വീട്ടിലന്നാച്ചാല് വെയിലും കൊണ്ടിങ്ങനെ നടക്കാണ് ഞങ്ങളത് പറഞ്ഞാ ഒരു കുഗ്രാമാണ് അപ്പൊ പിന്നെ അവിടെ വേറെ കുട്ട്യാളും ഒക്കെണ്ട് ഓന്റെ സെയിം പ്രായംല്ല കുട്ട്യള് വേറേംണ്ട് അപ്പൊ ഇവരിങ്ങനെ ഒരുമിച്ച് കളിച്ച് വെയിലത്ത് മണ്ണിൽ കളിച്ച് വെയിലും കൊ ങ്ങനെ നടക്കുവേ അഹ് പർഞ്ഞ കേക്കൂല പിന്നെ നേരത്തിന് ഫുഡയ്ക്കാനും കഴിക്കൊക്കെ ചെയ്യും പക്ഷെ നേരത്തിനട് ആയി കി ട്ടൂല ഈ കളിന്റെതിനോട്
കളിയുടെ വിചാരാണ് അത് അങ്കൻവാടി പോകാണെങ്കി കറക്റ്റായിരിക്കുംട്ടോ ടൈമിങ്
ആഹ് അതെ ടൈമിങ് കറക്റ്റ് ആണ് പിന്നെ ഒർക്കും കിട്ടും അതൊക്കെ വിചാരിച്ചിട്ടാണ് ആഹ് പിന്നെ പിന്നെ ഇവനമ്മള് എന്തെങ്കി പണിയെടുക്കേന്റെടേൽ മക്കളോവിടെ നമുക്കിങ്ങനെ ഇടക്കടക്ക് നോക്കണം എവിടെ പോയി എവിടെ കളിക്കണത് ഏഹ് വെയിലത്താണോ തണലത്താണോ ഒക്കെ നോക്കണല്ലോ അപ്പൊ പിന്നെ ഇത് പിന്നെ അംഗൻവാടിയിൽ ആഹ് നമുക്ക് പിന്നെ എടുക്കണ പണി നമക്ക് സമാധാനത്തോടെ നമുക്ക്ട് ക്കാ എവിടെ വെയിലത്താണോ തണലത്താണോന്നും നോക്കേണ്ട ആവശ്യല്ല
അതെ അതെ അതെ ആഹ് ന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാ
ട്ടാക്കിക്കോളീ ഓക്കെ ഓക്കെ ന്നാ ശരി